ആഹ ഇപ്പ കേൾക്കുന്നുണ്ടോ ആ ആ
റേഞ്ച് ഇഷ്യൂ ഉണ്ടോ
ഇപ്പഴുണ്ടല്ലേ
ചെറുതായിട്ടുണ്ട് തോന്നുന്നു
ആഹ വേറെ എന്തൊക്കെ വിശേഷം
മഴ ഇണ്ടോ
ആഹ മഴായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പ പോയിട്ടോ
ആഹ
ഉം അവിടെ ഇണ്ടായിരുന്നോ
ആഹ എവിടെയും എടക്ക് പെയ്യുന്നുണ്ട് ഇടക്ക് വെയില് വ
ആഹ വെൽ വരുന്നുണ്ട് ആഹ ചായക്കായോ
ചായ ആക്കിട്ടില്ല മൂള ഉറങ്ങാണ് അപ്പ
ആഹ ആഹ ആഹ
പിന്നെ ഭക്ഷണക്കൊയയോ
എല്ല ആായിട്ടില്ല ഇണ്ടാക്കണ
ആഹ
ഉം
പിന്നെ സിനിമ കാണാനൊക്കെ പോവാറുണ്ടോ
ഇല്ലല്ലാ
ആഹ
പിെ വീട്ടിലിങ്ങെ വോളിൽ കാണാനല്ലാതെ അങ്ങനെ പൊറത്ത പോയി കാണാനില്ല
ആ
എന്താണ് ഒഴിവു സമയങ്ങളിലൊക്കെ പരിവാടി?
ഒഴിവ് സമയത്ത് ഇവിടെ വീട്ടിലിരിക്കലന്നെ പൊർത്ത്ക്ക ങ്ങനെ പിന്നെ എന്റെ വ് ട്ട് പോഉ അങ്ങനൊക്കെ
അല്ലാതേ ഹസ്ബൻ്റ് വ്ടെ ന്നാട്ടില് ഇല്ല അവര് വാണ വടെ പൊർത്തൊക്കെ പോവാനൊക്കെ
ആ അതെ അതെ അവര്ണ്ടെങ്കിലാണ് അമ്ക്ക് ന്ന ദൂരക്കൊക്ക പോണെന്
ആ പൊർത്ത് കറങ്ങാൻ കയി മ് അ ആ പിന്നെ ഒര് മ് ഒരു മോ ആ വിദേശ്ത്താ ലീവിന് വരാനായിണ് രണ്ട് വർഷായി പോയിട്ട് പ റെയ്ഞ്ച് പ്രശ് ആ ആ
കൊറെ വർഷങ്ങളായോ പ്രവാസിയായിട്ട്
രണ്ട് ഏ എല്ല ആ അതേ ഏയ് വർഷൊക്കായിണ്
ആ
മ് അവ്ടെ ഹസ്ബൻ്റ് ന്നാട്ടിലന്നെ
ആ വ്ട് വ്ടെത്തന്നാണ്
അ ആ എത്ര മക്കളാ?
ഒരാളെ ള്ളു
അ ആ ചെർതായ്ര്ക്കു ലേ
ആ അതെ ചെറിയ മോളാണ് ങ്ങളെല്ലാതെ ഒഴിവു സമയങ്ങളിലെ ന്താണ് പരിവാടി വായ് എനിയും
വൗ! ഫോണ്ല് യൂട്യൂബിലൊക്കെ സ്റ്റോറി വായ്ക്കും ഫോണ്ലെന്നെ
ആ
യൂട്യൂ ആ സ്റ്റോറി വായ്ക്കെ അങ്ങന എന്തെങ്കിലു ഒക്കെ ആയിട്ട് അങ്ങനെ ഞെ എന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സ് എന്തെങ്കിലും എട്ക്കണം മ് ആ ആ
ആ മക്കളൊക്ക പം ഉപയോഗിക്ക്ണ്ടോ?
ആ അവര് ഫ്രീ ടൈമില് അവർക്ക് വേണം ന്നാലും കൊറവാണ് കൊട്ക്കല് ഇപ്പം ക്ലാസ്സ് കഴിഞ്ഞ് വന്നപ്പോ ചോ ചോയ്ക്കും ഫോൺ ചോയ്ക്കും കൊറച്ച് ന്നേരം കാണട്ടെ പറഞ്ഞോണ്ട്
ന്നാൽ കൊർച്ച് സമയം പ്രശ്ന പക്ഷെങ്കില് അവര് പഠനത്തിനൊക്കെ ബാധിയാതെ കൊൺ ണ്ടോവാനാവണം ഈ അട്ത്ത് കണ്ടില്ലേ ഒര്പാട് കുട്ടിയാൾ ഫോണിന്റെ ഉപയോഗം കൊണ്ട് എനി ആ ഫോണ് കിട്ടാതെ ആവുമ്പോ അവർക്ക് എന്തോ ഒരു വിഭ്രാന്തിയായി
ആ
മക്കളെ ഒക്കെ പേട്പ്പിക്കും ചെലോല് ആത്മഹത്യ എയ്യാൻ സ്
ആ ഇപ്പം ഫോണ് ഉപയോഗിചാണ് തലവേദനൊക്ക വന്നാണ്ട് മരണൊക്ക ആ
ഇപ്പനമ്മളെന്നാണെങ്കും ഇപ്പൊഴിവ് സമയങ്ങളിൽ നമ്മള് ഫോണ് നോക്കിപ്പോകും ആ
ഉം
പിന്നെ രാത്രിയെങ്ങനെ മക്കള് വന്നാല് പഠിക്കയൊക്കെചെയ്യോ
ആഹ് പഠിക്കയൊക്കെചെയ്യോ ചെറുത് ചെറിയമോൻ ചെറിയ മോന് എന്താ വേഗം ഉറക്കംവരും ആ പെട്ടന്ന് ഉം വേഗം പഠപ്പിക്കണം അല്ലെങ്കി വേഗോറങ്ങും
ആ-ഹ പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ കളിക്കാൻപോവാറുണ്ടോ മക്കളൊക്കെ
ആ ഒരാള്പോകും വലുത് മോളാണ് അവള് പോവുല അവൾ ഇണ്ടാവും മോന് പിന്നെ പോട്ടെപ്പോട്ടെ ചോദിക്കും ചെലപ്പം പറഞ്ഞയക്കും ചെലപ്പം വിടൂല ഉം വിട്ട്ണ്ടെങ്കിന്നെ പഠിക്കല് നടക്കൂല ഉംഹ്
മഴയൊന്നില്ലെങ്കിൽ പിന്നെ അത്യാവശ്യോക്കെ മക്കള് കളിക്കുകയും വേണല്ലേ
ആഹ് അത്യാവശ്യൊക്കെ കളിക്കണം
അല്ലാതെപിന്നെ ഫുള്ള് ഫോണിലോ അങ്ങനെയൊക്കായപ്പോവും കുട്ടികളെ മനസ്സൊക്കൊന്ന് ശരിയായി കിട്ടണെങ്കിലൊക്കെടക്കൊക്കങ്ങനെ കളിക്കാൻ പോകുമ്പൊക്ക
ഇവടെ മോൾക്ക് പിന്നെ അടുത്തവീട്ടിലൊന്നും ഓളയക്കാറില്ല പെൺകുട്ടികള് കൊറവാ
ആഹ്
അപ്പവള്ക്ക്മടിയാ പിന്നെ മോന്പിന്നെ ആൺകുട്ടികളാരായാലും
അവരുടെകൂടെ പോയിക്കോളൂല്ലേ
സൈക്കളോട്ടേ എന്തെങ്കിലൊക്കെ പണിണ്ടാവും
ആ-ഹാ
ഉം
ഇപ്പൊ മഴയായൊണ്ട്പിന്നെ വേറെ കളികളൊന്നും നടക്കു
ആഹ് വേറെകളികള് നടക്കൂല ആടെ വീട്ടിലൊക്കെ കൃഷിയൊക്കെണ്ടോ
ആ പിന്നെ പച്ചക്കറികളായിട്ടിങ്ങനെ പച്ചമുളക് തക്കാളി ചീരയൊക്കെ നട്ടോക്കും ചിലപ്പോ ചീരയൊന്നും പിടിക്കാറില്ല ഇല്ല ഇവിടൊരു ഉറപ്പുള്ളൊരു മണ്ണാണ്
ആഹ്-ആഹ്
പിന്നെ ഇപ്പൊ മോളുള്ളത്കൊണ്ട് അങ്ങനങ്ങ് ഇറങ്ങാനും പറ്റൂല്ല
ആഹ്
പിന്നെ പപ്പായ ആഹ് ഒറ്റക്കെയൊള്ളു
ആ-ആ
പിന്നല്ലാതെ തൈകളുണ്ട് നമ്മടെ റംപൂട്ടാന് സപ്പോട്ട അങ്ങനെ പിന്നെ നമ്മടെ ബുഷ്ഓറഞ്ച് ഇല്ലകായ ഇടാനായിട്ടില്ല തോനെസമയെടുക്കും ഒരു മൂന്ന്വർഷം എന്നാലും വേണ്ടിവരില്ല
ആഹ്-ആഹ് പുതിയ വീടെടുത്തതാ
അല്ല പുതിയവീടല്ല
ഉംഉം
വീടിന് നല്ല പഴക്കണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷൊക്കായി
ആഹ് മറ്റേതാ ഹസ്ബന്റിന്റെ ഏട്ടന്മാരൊക്കെണ്ടായിരുന്നോ
ഇല്ല എത്താത്തമാരാണ് അവരൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ്ഞു പോയി
ആഹ ആഹ
അണ്ട് തറവാട് വീടാണ്
ആഹ
പിന്നെ ഇതുമല്ലെ ഒരു പണിെടുക്കണെങ്കില് നാട്ടിൽ എന്നാലും ഒന്നും പറഞ്ഞ പോലെ നട ആക്കല്ല
ആഹ നടക്കൂല
ഉ ബസ് ഡ്രൈവർ ആാണ് അപ്പൊ ദിവസം പോയാൽ അത്രയല്ലേ ഇണ്ടാവുള്ളു
ആഹ ആഹ
ഓരോ ദിവസം ഇങ്ങനെ തട്ടി വട്ടി പോവാ അങ്ങനെയ ഉണ്ടാവുള്ളു പിന്നെ വിദേശ ഇതൊക്കെ പോയാല് ഡ്രൈവർമാർക്കൊക്കെ നല്ല സാലറി ഒക്കെ ഉണ്ട് നമ്മളെ നാട്ടിൽ കുറവാണല്ലോ ഡ്രൈവർമാർക്ക്
ആഹ പൈസ കുറ വിദേശത്തക്ക് പോണംന്നുണ്ടോ താല്പര്യംുണ്ടോ
ഇല്ല അങ്ങനെ ഇതുവരെ പോണം പോന്നുള്ള ഒരു ചിന്ത വന്നിട്ടില്ല
ആ
അപ്പം ഞങ്ങള്ൾ മാത്രമാണല്ലോള്ളൂ ഇനിയിപ്പൊ പ്രാരബ്ധദങ്ങളൊക്കെ ആകുമ്പോളാണ് അതിനെപ്പറ്റിയൊക്കെ ചിന്തി
ആഹ ചിന്തിക്കുക നാട്ടില് ജോലി ഉണ്ടെങ്കിൽ നാട്ടിലല്ലേ നല്ലത്
ആഹ അതെ നമ്മള കാര്യങ്ങളൊക്കെ നടന്നു പോവല്ലോന്നുള്ളര് ആ അതെ പിന്നെ കടങ്ങളൊന്നുംല്ല അതുകൊണ്ട് നമ്മള് കടങ്ങളും പിന്നെ വീട് ഇടില്ലെങ്കിലോ കാണല്ലോ അങ്ങനെരു ചിന്ത വരിക നമ്മ എവിടെേലും പോണം എന്നൊക്കെ ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തുകൊണ്ട് പിന്നെ നമ്മുക്ക് സേവ് ചെയ്ത് വെക്കാനുണ്ടാവല
ആഹ് അതെണ്ടല്ലേ
ആഹ അതാണ് ഭാവിയിലേക്കുള്ളതൊന്നും നടക്കൂല പ്ലാൻ എടു വച്ചാലും പിന്ന അപ്പശണ്ട
ആഹ ആഹ് ആഹ ഇവരപ്പ എന്നും പറയാ നിർത്തി പോരാ നിർത്തി പോരാന്ന്
ആഹ എത്രയോ വർഷങ്ങളായാലും നമ്മൾ കുടുംബക്കാരൊന്നും ഇല്ലാതെങ്ങനെ ഒരു നൽിക്കുന്ന ഒ അവസ്ഥ
ആഹ അവിടെ ആഹ ഓര അവിടെ നമ്മൾ ഇവിടെ
ആഹ അതെ പോവാറുണ്ടോ അങ്ങോട്ട്
ഇല്ല പോയിട്ടില്ല ഇപ്പൊ വീട് പണിയൊക്കെ കഴിഞ്ഞഞ് അതിറ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നക്ക് വീട്
ആഹ പിന്നെ ഭക്ഷണൊക്കെ ഉണ്ടാക്കാറുണ്ടോ
എ ഇവിടെ ആഹ സ്പെഷലുകളൾാ ഉണ്ടാക്കും ഒിവുള്ള ദിവസൊക്കെ
ആഹ
മക്കൾക്ക് പിന്നെ പച്ചക്കറിയൊക്കെ അങ്ങനെ ഇഷണ്ടെങ്കിൽ ചിക്കൻ എന്തെങ്കിലുമൊക്കെ വേണം ഞാൻ പിന്നെ പച്ചക്കറിയക്കെ വെച്ചാണ്ട് ഞാൻ തന്നെഓക്കണ്ട് കൊടുുംന്നാലേ കഴിക്കൊള്ളൂ
ആഹ ഇപ്പ അതിന് മക്കൾക്കൊക്കെ ചക്കനും അങ്ങനൊണല്ലോ ഇഷ്ടം മീനും
ആഹ അതിപ്പോ എ ആഹ ആഹ അതാണ് അതിപ്പോ എന്നും വാങ്ങാന പപ്പ കഴൂല ആഹ
ഞങ്ങളൾെ ചിക്കൻ അങ്ങനെ അധികം വാങ്ങാറില്ല എപ്പഴങ്കിലൊക്കെ വാങ്ങ.
സ്കൂൾന്ന്‌ അവിടുത്തെ കറിഒക്കെ കൂട്ടും ആ കറി ഇവിടുന്ന് വെച്ച് കൊടുത്ത കഴിക്കാൻ മടിയാ.
അത്യാവശ്യം എല്ലാ പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഭക്ഷണം. ഇങ്ങനാ കുട്ടികളുടെ കൂടെയാവുമ്പോ അതങ്ങ് കഴിച്ചു പോകും. ഒരുപാട് കുട്ടികൾ ഒരുമി ച്ചിരുന്നാണല്ലോ കഴിക്ക അപ്പ അങ്ങനെ കഴിച്ചു പോവും പിന്നെപ്പത്തെ ടീ വ്യത്യാസം നല്ലതാട്ടോ അവര് കഴിപ്പിക്കും നമ്മളിപ്പോ ഒരു കുട്ടി കഴിക്കുന്നില്ലെങ്കിലും ഇരുത്തി കഴിപ്പിക്കൂം എല്ലാ ഭക്ഷ ഭ പച്ചക്കറി ആണെങ്കിലും ഒക്കെ ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും അവരെ കഴിപ്പിക്ക ണ്ട് ഞാനിങ്ങനെ കൊർച്ച് വർക്ക് ചെയ്യാൻ പോയിരുന്നപ്പൊ കണ്ടിട്ടിണ്ട് പിന്നെ നല്ല ഭക്ഷണാണ് എല്ലാ എല്ലാ സാധനങ്ങളും പച്ച കറിയും മുട്ടയും ഇപ്പോ ചിക്കനുണ്ട് തോന്ന് ല്ലെ എട
ആ എടക്ക് ചിക്കനൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ണ്ടാവല്ലോ.
ആ പിന്നെ ചെറിയ ചെറിയ സ്കൂളുകളൊക്കെ ആണെങ്കിലും നമ്മളെ നാട്ടിലുള്ള വിഭവങ്ങള് പപ്പായ പിന്നെ ചക്കക്കുരു കൊണ്ടുള്ള തോരന്.
അ ഒക്കെ ണ്ടാക്കൂല്ലേ
അഒക്കെ ഇണ്ടാക്കുന്നുണ്ട് പിന്നെ ചക്ക ചെല സ്കൂളുകളിലൊക്കെ ചക്ക ള്ളത്ണ്ട് അവിട് ങ്ങനെ ചക്ക ഉപ്പേരി
ആ എ വർക്ക് ചെയ്തീനോ.
ആ കുറച്ച് വർക്ക് ചെയ്യാൻ പോയിരുന്നു പിന്നെ മോളായതിന് ശേഷം
പോയിട്ടില്ലല്ലേ.
ഇനിയിപ്പ അവള് വലുതായിട്ട് വാണം തൊടങ്ങാൻ. പിന്നെ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ പ്പൊ ഭക്ഷണൊക്കെ ണ്ടല്ലോല്ലേ.
ഹലോ
കേൾക്കുന്നില്ലേ ന്നായിക്കോട്ടെട്ടോ
ആ